ഹലോ കേൾക്കുന്നില്ലേ എന്തെല്ലാ വിശേഷോം
സുഖം
ഉം
ഉം
എന്തേയ്യണേ ഫുഡ്‌ ‌ ഒക്ക കഴിച്ച് ഏഹ്. ആ ഇന്ന് നോമ്പാണല്ലേ
ഉം
ഉം അപ്പൊ പിന്നെ വെറുതിങ്ങനെ ഇരിക്കോ ആവോ
ആ ഹാ കുട്ടീനെ ഒറക്കിയ്യോണ്ടിങ്ങനെ ഒന്നു കടക്കട്ടെന്ന് ഇങ്ങനെ നിന്നതാണ് അപ്പൊ പിന്നെ ഇനിഏ ക ഒറങ്ങി കഴിഞ്ഞാ പിന്നെ കൊറച്ചുകഴിഞ്ഞാറൊങ്ങുവാ അപ്പൊപിന്നെ ഉച്ചയയിഞ്ഞാഒറക്കുല്ലല്ലോ
കുലേ അയ് ശെരിയാണ് ഉം എന്താ ചെയ്യണേ വീട്ടിത്തന്നെ
ഉം പ്രത്യേകിച്ച് ജോലിയൊന്നുവില്ല
അ അയ് ശരി പിന്നെ എന്നിട്ട് പണികളൊക്കെ കഴിഞ്ഞില്ലേ
ആ
ഏ ഇനിപോ നോമ്പെറക്കാന് സാധനങ്ങളൊക്കെ ഒണ്ടാക്കിയോ ഏ ഇഞ്ഞി വൈകുന്നേരേ ഇണ്ടാക്കൊള്ളൂ
ആ
ആ
ഒരു അസറ് ഒക്കെ ആകുമ്പളേ
ആ വേറെരാ ഇള്ളത് വീട്ടില് വേറെ ക ആരൊക്കെ ഇണ്ട്
ഞാനിപ്പൊ എന്റെ വീട്ടിലാണ് ഇന്നലെയാ വന്നത്
ആ അയ്ശെരി ഒഴിവായപ്പോ വന്നെ
ആ ആ അവടെ എമ്മേം ഇപ്പേം ഭർത്താവും പിന്നെ നാല് പെങ്ങമ്മാരാണ് നാലാളേം കെട്ടിച്ച് ഉമ്മേം ഉപ്പേം യാ
ഏ ഒരു മോനെ ഉള്ളൂ
ആ
ആ അയ്ശെരി അപ്പം ഇപ്പൊ നിങ്ങളുപോരുമ്പോ പെങ്ങമ്മാരാരെങ്കിലും വന്നി ണ്ടാവും അല്ലെ
ഇല്ലേ അമ്മേം ഇപ്പേം മ കൊഴപ്പൊന്നുവില്ല അവർക്കതങ്ങനെ ഉം
ക്കളൊന്നും ഒണ്ടാവൂല്ല അങ്ങനെ നിക്കലുണ്ടാവ്വൂല്ലേ
ആ
ഉം ഒരു കുട്ടിയല്ലേയുള്ളൂ
എനക്കോ അല്ലേ നാലെണ്ണം
ഏ നാലുട്ടികളു
ഉം
ഏ എന്താ ചെയ്യണേ
വലുത് ഒമ്പതാം ക്ലാസ്സിലാണ്
ആ
പിന്നെ രണ്ടാമത്തെ നാലില്
ആഹ
ഇമ്പല് പിന്നെ ചെറുതാ ഒന്ന് നാല് വയസ്സ് ഒന്ന് ഒന്നര
അത് ശെരി എന്ത കുട്ടികളാവുംപെൺ കുട്ടികൾ
വലുത് പെണ്ണ് മൂന്നാളും
ഏ മാഷാ അല്ലഹ് പിന്നെ അ അങ്ങനെ എനിക്ക് രണ്ട കുട്ടികള് ഉ എന്റെ മൂത്തത് മോനാണ് രണ്ടും ആൺകുട്ടികൾ തന്നെയാണ് മൂത്തോന പ്ലസ് ടു കഴിഞ്ഞണ്
ഉം
രണ്ടാമത്തോനെ പത്താം ക്ലാസ്സില്
ഉം
ഹസ്ബൻഡ് ഗൾഫിലാണ്
ഉം
ഉം
ഉം
പിന്നെ ഇ ഉണ്ടായിരുന്നു ഇവിടെ ഇണ്ടായിരുന്നേ ലീവ് കഴിഞ്ഞ് പോയിട്ടുള്ളു ഇപ്പൊ ഒരാഴ്ചായി ഇന്നൊക്കെ ഇന്നലക്കൊക്കെ ഒരാഴ്ചായി ഇവിടെ പോയിട്ട് യുദ്ധവും കാ ഒക്കെ കാരണം ഇവിടെ തന്നെ ആായിരുന്നു
ആഹ
നാല് മാസത്തെ ലീവ ഉള്ളു പിന്നെ യുദ്ധം ടിക്കറ്റിന്റെ ഭയങ്കര റേറ്റ ഒക്കെ അല്ലായിരിന്നൊ ആ പൊതൊക്കെ കൂടി കാരണം കുറച്ചൊക്കെ നീട്ടിക്കാണ്ട ഇ എന്നിട്ട് ഇപ്പഴും നല്ല റേറ്റ് തന്നെ ഇരുപതിനായിരത്തിനാണ് പൊയിക്കണുന്നത് ടിക്കറ്റ് ന് ഉം പിന്നെ വേറെ എന്തൊക്കെ എന്നിട്ട് ഇന്ന് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണണ്ടോ എങ്ങനെ ഫുഡൊക്കെ ആഹ വീട്ടില ഇവിടെ ആരള്ളത് ആഹ വല്യ ജോലിയൊന്നും ഉണ്ടാവലല്ല ഇവിടെ ആരള്ളത്
ഇവിടെ ഏതേ മല ഞാനെന്നള്ള പെണ്ണ് പിന്നെ എന്താ രണ്ട് ആങ്ങളാരാണ്
ആ ശരി
വരെ ഒരാള് ഗൾഫിലാണ്
ഏ
ഓന്റെ നിക്കാഹ് കഴിഞ്ഞാ അങ്ങനെ പൊക്കണ്ക്കാണ് ആറു മാസം കഴിഞ്ഞിട്ട്
ഉണ്ടാവുള്ളൂ ആയിക്കാരല്ല ഉ ആ ഇനിപ്പോ മക്കള് സ്കൂളട്ടിട്ട് ഇങ്ങട്ട് വരുവോ
ആഹ് പെണ്ണിന് ഇവിടന്നും പോക ബസ്സുണ്ട്
രണ്ടൂടത്തൊന്നും പോവാൻ പറ്റോയിക്കാരല്ലേ ആഹ എവിടെയാണ് സ്ഥലം എവിടെയാണ് സ്ഥല എവിടെയണേ
ഞങ്ങള് കാളികാവ്
കാളിക്കാവ് അത് മറ്റേ ഇവിടല്ലേ എന്താണ് ഏത് ഭാത്തക്ക ഈ
മലപ്പുറം ജില്ലയിലാണ്
ആഹ കാളിാവ ആ കൊറച്ച് ദൂരല്ലേ വണ്ടൂ ആഹ അതന്നെ അങ്ങനെ ഏതോ അതന്നെയ നോക്കണ അവിടെ അങ്ങനെ കൊറച്ച് ദൂരത്തൊക്കെല്ലായി
അല്ല ഞങ്ങൾക്കും ഇവിടെ എപ്പാണ്
ആ
പക്ഷെ ഞങ്ങക്ക് മഞ്ചേരി മലപ്പുറൊക്കെ ദൂരാണ്
ആഅതന്നെ പറഞ്ഞത് അതെന്നേ ഞാൻ പറഞ്ഞ ഈ കാളികാവ്ന്ന് പറഞ്ഞ ഞ ഞാന ഇവിടെ കോട്ടക്കലാണ് അപ്പൊ അതന്നെ പറഞ്ഞ് ഈ കാളികാവ തന്നെ കുറച്ച് ദൂരം അങ്ങനെല്ലേ ചോദിച്ചത് പിന്നെ ആ അതല്ലേ ചോദിക്കുന്നതാ അപ്പൊ കാ ഹസ്ബൻറിനോ
ഇവിടെ ഇവിടെയാണ് ഗൾഫിലിന്ന് ആദ്യ ആ കൊറോണയിലൊ ചെയ അങ്ങനെ നിർത്തി പോന്നേനി അപ്പ അവിടെ ജ്വല്ലറിയിലാണ്
ആശരി
കാളികാവ് തന്നെയെ
ആ ആ
ഉം
ആഅങ്ങനെ ഇഞ്ഞി കൊറചിസം നിക്കു ഇവിടെ
ഞാന ഇന്ശാ അല്ലാഹ് ഞറാഴ്ച കരുതണ്ട് ചെറിയ ആങ്ങള ഉണ്ട് ഇവിടെ അപോന് ഇങ്ങനെ കുട്ടികളൊ കൊണ്ടാകും മദ്രസ്ക് സ്കൂൾക്കൊക്കെ അങ്ങനെ
ആ ആൾണ്ടാവുമ്പോ പിന്നെ കൊണ്ടാക്കി കൊടുക്കുമ്പോ നമ്മുക്ക് കുറച്ച് ദിവസം ഒന്ന് നി
ആ ഒന്നതീമാരി ഓന് മോലിയാർ ആവാൻ പഠിക്കാന് അപ്പൊ ലീവ് ന്നാണ് ഓം വന്നക്നേ മുഹർറത്തിൻ്റെ ഒന് ഞാറയ്ച് വരെ ഉള്ളൂ അവധി അത് കഴഞ്ഞ ഓനും പോകും അപ്പൊ പിന്നെ ആള്ണ്ടെങ്കി അങ്ങനെ നിക്കൂ ഞാന് ഉം
പിന്നെ ഇമ്മീം ഇപ്പീയോ
ഇമ്മീം ഇപ്പീം ഇപ്പ ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോ റിക്ഷന
ആ
മ്മണ്ട് ഇമ്മാ കൊറേ പഞ്ചായത്ത് മെമ്പറായിങ്ങാണ്ട് അങ്ങനെ
ഏ
ഉം
നിന്ന്ടുണ്ടാവൂലേ ഉം പിന്നെ നാ നാതുമാറിലേ
നാത്തന് മളേ ആ ഒന്ന് ഞാൻ പറഞ്ഞിലേ നിക്കാഹ് കഴിഞ്ഞക്കണ്
ആ മൂത്തിന്റെ നിക്കായി കഴിഞ്ഞിട്ടുണ്ടാവ
ഓള അവിടെണ്
ആഅങ്ങനെ
ക്കാണ് ഡിഗ്രി ഫൈനല് കഴിഞ്ഞു
ആ
ഉം
ആ ശരി
ട്ടി ട്ടി സി ൻ്റേതിൽ അങ്ങനെ കൊണ്ടോയി ചേർത്തീട് പുറത്താണ് ഫീസില്ല വേറെഅയി ൻ്റേതാണ് വേറെന്തോ ഒരു പേരാണ് ശരിക്ക് ഓർമല്ല
ആ ആ ആ ശരി പിന്നെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ന മഴയണ്ട അവിടെക്കെ
ആ മഴന്ന് രാവിലെ മഴന പിന്നെങ്ങനെ വെയിലറച്ചിപ്പ അങ്ങനെ മൂടി കൊണ്ടുണ്ട്
അല്ലാ ഇവിടെക്കെ രാവിലെ തൊ ട്ട്ട്ട് ഈ നേരം വരെ കൊർച്ച് നേരം വരേക്കും ഭയങ്കര വെയ്ലേര്ന്ന് എന്തൊരു വെയ്ല്ച്ച്റ്റാ ഇരിക്ക്ണ രാവിലെ തൊടങ്ങി വെയ്ലേര്ന്ന് മഴങ്ങനെ മൂടി വരും പിന്നാണ്ട് പൊയ്ക്കാണ്ട് പിന്നൊര് വെയില് വന്നതാ ഇപ്പൊ പെട്ടന്ന് നല്ല വെയിലുള്ള സമ പെട്ടന്നാണ്ട് പെയ്ത് മഴ അഹ് ഹ് ഹ് ഹ് നല്ലൊര് മഴ പെയ് അത് ചോർന്ന് വെയിലായി, ഇപ്പത്തെ മയന്റെ കഥ അങ്ങനേണ് ല്ലലേ നല്ല മഴട്ട് പെയ്യ്ന്നൂല്ല്യാ ആഹ് എല്ലെങ്കി നല്ല മഴട്ട് പെയ്യുന്നൂല്ല്യാ എന്നാട്ട് മഴ ണ്ടേനും അങ്ങൻത്തൊരവസ്
ഉം എന്താ ന്നൊ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അതോണ്ട്
ച്ച്ക്ക് എത്തുമ്പളാണേക്കാരം ഇനി വെള്ളത്തിന് ബുദ്ധിമുട്ട് വെരെയ്, ഇപ്പൊ കൊഴ പ്പൊന്നുണ്ടാവുലാ ജാസ്തിക്ക് എത്തുമ്പാ അങ്ങനെ നല്ല ബുദ്ധിമുട്ടും ബരു ആ ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ വല്ല്യ ബുദ്ധിമുട്ട് ണ്ടാവലില്ല്യ
ആ
ഇവടെ മൂന്നാല് കേറ്ണ്ടായതോണ്ടെ ഒന്നി ച്ചാണ് തറവാട്ട്ക്കത്തതും വേറെയിം ഈ തോട്ടം നനയൊക്കെ ഇള്ള ഏതു ക്കള്ളേതുവടെം കെണറ്കള്ണ്ട് കോയല്ണ്ട് പിന്നെ ഹ് മറ്റേ സാധാക്കേറെന്നെ തറവാട്ടിലൊന്ന്ണ്ട് ഇവടെ ഇന്റെട്ത്തൊന്ന്ണ്ട് അതെല്ലാ ത്തതന്നെ ഒന്ന്ണ്ട് ഹ് അങ്ങനേണ് അതൊന്നും കൂടാതൊന്ന് വേറെണ്ട് അപ്പൊ പിന്നെ അങ്ങനെ ഇന്നാണ് തറുവാട്ട് അപ്പന്നല്ല വെള്ളാണ്
ആഹ്
ഞങ്ങക്കിവടെ ഈ തോട്ടം പാട ഏരിയ ആയതൊണ്ടേ
ആ
വെള്ളണ്ട് വെള്ളത്തിന് കൊയപ്പൽ ന്നാലും ഞങ്ങളിവടത്തന്നെ ബുദ്ധിമുട്ട്ള്ളാൾക്കാരിഷ്ടമ്പോലെണ്ട് ഉം ഞങ്ങളതീത്തന്നെ കൊയലില് അങ്ങനൊന്നു വെള്ളങ്ക്ട്ടൂല കൊറച്ചേരോടീറ്റ് പിന്നെ ത് ന്ക്കു അപ്പയ്ല്, ന്ന്ട്ട് മോട്ടറൊക്കെ വെച്ച്, ണ്ടാക്കിയേതാത് പിന്നെപ്പത് അയ്ല് വെള്ളൊന്നും ആരും അങ്ങനെ ഉപയേയ്ക്കാതങ്ങനെ കെട്ക്കേ പിന്നപ്പഞ്ഞാന് ഇവടെയ്ക്കാക്ക ഒര്പാട് തെയ്യേളും അങ്ങൻത്തൊക്കൊക്കെ തൈകളൊക്കങ്ങനെ കൊട്ന്ന് വെച്ചിട്ടെയ് അതൊക്കെ നനക്കാനും ഞമ്മളെ കെൻറ്റില്ള്ള വെള്ളം എട്ത്തിട്ട്ണ്ടെങ്കി പിന്നെ, ഉപയോഗിക്കാൻ വെള്ളം കുറയുല്ലാസ്റ്റ്കൊക്കെത്തുമ്പൊ നല്ല ബുദ്ധിമുട്ട്ണ്ടാവുമ്പട്ടാ അല്ലെങ്കി കൊഴപ്പുണ്ടാവൂല ഹ് ആപ്പൊ.. അപ്പഞ്ഞാനയിലൊര് മോട്ടർ ഒപ്പിച്ച് കാണ്ട്, നനക്കാനു, തിനൊക്കെ ആ വെള്ള ക്കു ഹ് ഞമ്മളെവീട്ടാവിശ്യത്തിന് കേറ്റത്, കേറ്റ്ന്നൂട്ക്കൂ ആ അങ്ങനേണ് ഹ് ഹ് ന്നടീലൊര് കെണറ്ണ്ട്, ഉം നല്ല അത് വെല്യ കെണറാണ് പിന്നെ അയ്ല് നല്ല വെള്ളണ്ടാവും
ആ
ഇപ്പന്ന്ട്ട് അയ്ല് ഇപ്രായിശം അയ്ലു ഒര് മോട്ടറ്ട്ട്ക്ക്ണ് ഉം ന്നാ പിന്നെ ഇതീത്തെ ആവിശ്യത്തിനൻസര്ച്ച്ട്ട്, കെയ്യുമ്പോ വീട്ടിലാവിശ്യ ഞ്ഞാന ബുദ്ധിമുട്ട് വരൂല, മ്മക് എപ്പളേങ്കിലും ചെല സമയത്ത് നല്ല വേനലൊക്കെ ഏണെങ്കില്, അങ്ങനെ വെ നനക്കാനു എല്ലേറ്റിനുങ്കൂ‌ടി തെകയൂ അങ്ങനെ ഇപ്പൊ നല്ല ഒര് ഇതാണ് പിന്നെ കൊയല്ത്തത് ആയതോണ്ട് കൊറേ തെയ്യേളു അതു ഇതും പലേ ഈ ഫ്രൂട്ട്സി ഇതിനൊക്കെ
ആ
പിന്നെ അതൊക്കെ നോക്കി നടത്തണ്ടത് നമ്മള ഉത്തരവാദിത്താ അങ്ങനെയിക്കാണ്ടാ
ഏ
എന്നാ ശരിട്ടാ ഇൻക്കൊരു കോള് വര്
ആ ആയിക്കോട്ടെ ആ